അടാ യൗടേള്ളേ? ൻക്ക് നല്ലൊരു ഫുഡ് വേണോ?
മ്മൂസെ.
ആഹ് ഇയ്യ് എടെ ഉള്ളത് ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കിണ വേണെൻക്ക്
ആഹ് അങ്ങനെ ചോയ്ച്ചാ ഞ ഞാൻവിടെ കൊല്ലത്താണ് ട്
സീൻ സാധനാടാ
ഞാന് വടെ കൊല്ലത്താണ്. ഇങ്ങട്ട് ല്ല.
ആഹ് ആഹ് ഞാൻ പാരസലാക്കാം
ഇവിടെത്തുമ്പേക്ക് കേട് വരു
ആഹ്. ഞാ ഞാന് ഞാനിവടെ നമ്മ കൊല്ലത്തെന്നെയാണ് വാറൊരു സൈഡിലാണ്.
ഓഹ്
ഉം
അപ്പന്റെ പ്രശ്നല്ലെ ഞാൻ വല്ല മലപ്പുറൊക്കെയന്ന ചെയ്തു
ഓക്കെ ഓക്കെ ഞാനെ വീട്ടിലാരു ല്ലടാ അപ്പ പിന്നെ വീട്ടിലാ രുല്ല അപ്പ പിന്നെ ഞാന് യൂട്യൂബ് ആയുട്യൂബി ലി ങ്ങനെ കണ്ട് അപ്പൊ അതിലുള്ള ഒരാളത് കണ്ടോണ്ട് അങ്ങനെ നേരെ ഇണ്ടാക്കിയതാ സയിം സാനാണ് ഞാൻ ന്റെ ലൈഫിൽ ആദ്യാ യിട്ട് ഇ ത്ര നല്ലൊരു ഫുഡ് കഴിച്ച്
എന്താ സാധനം പറ
സാധനോ സാധനം ഇവിടെന്ന് തുടങ്ങണം ഫസ്റ്റ് വന്നൽ തുടങ്ങ കൊറെ സാധനണ്ടാക്കിണ് മെയിൻ കോയ്സിലേക്ക് ആദ്യ വരാ ആദ്യം ഞാൻ സലാട്ന്ന് തൊടങ്ങ
ഉ അപ്പം ഇന്ന് കാര്യായിട്ട് ത്തന്നെ ലെ പണി ന്ന് തോന്നണെ
ആഹ് അന്ന് അതന്നെ, അന്ന് ഇമ്മ
സൂറത്ത്
ഓര ക്കെ ഫുള്ള് പോയിണ അപ്പൊ ഞാനെ ന്തേ ഉറങ്ങാൻ കൊ റച്ച് ലേറ്റ് ആയി അല്ല എഴുന്നേൽക്കൻ കുറച്ച് ലേറ്റാ രുന്നു അപ്പൊ പിന്നെ നേരെ രാവിലത്തെ ചായയും ഉച്ചക്കത്ത ചോറുംകൂ ടി കൂട്ടിയ നല്ലൊരു ബ്രഞ്ച് ണ്ടായി വേറെലെവവ് സ മെയിൻ സാധന ന്ന് പറഞ്ഞ ബിരിയാണിആ ബിരിയാണി എന്താക്കെ ആഹ
കൊള്ളാല്ലോ
ഹ്മ്മ്, പിന്നെ അയിക്ക് വേണ്ട ക കടായി അങ്ങൻത്തെ ഐറ്റംസ് സലാഡ് ഇങ്ങൻത്തെ ഐറ്റംസൊക്കെ ഇണ്ടാക്കി. ന ല്ല കി ടു ക്കാ ച്ചി സാദനം എങ്ങനാ ച്ചാല് ഞാന് നേരെ വേഗം പോ നീച്ചപാടിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോളെയ്ത് നോക്കുമ്പോ ഒര് സാധനം കണ്ടു അപ്പൊ പിന്നെ ഒന്നും നോക്കീ ല ആണ്ട് അ തെ ന്താ ചാനലിന്റെ പേര് കറക്റ്റ് ഓർമ്മട്ടില്ല ഒരു നല്ല രുചിയോറും ബിരിയാണി ന്നുള്ളൊരു തമ്പനയില അത് ഇത് കണ്ടു, നേരെ കേറി. ഏഹ് അയിലിള്ള ഓര് പറഞ്ഞ അതേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാനിങ് ലിസ്റ്റ് ചെയ്ത് ന്നി ട്ട് വീട്ടില ഉമ്മക്ക് വിളിച്ച് ഇതിപ്പം ഇൻക്ക് ഒറ്റക്ക് ഇണ്ടാക്കാണെങ്കിൽ എത്ര വേണ്ടി വരുംന്ന് ചോയിച്ച് ഇമ്മാനോട് അപ്പം ഉമ്മ ഇതിൻ്റെ അളവൊക്കെ പറഞ്ഞെന്ന് നേരെ വണ്ടി എടുത്ത് അങ്ങാടി പോയി സാധനം ഫുള്ള് വാങ്ങി കൊണ്ട് ചിക്കനും കോഴിയും ആ അരി യും എല്ലാ അയിലിണ്ടായിനെ ആ ലിസ്റ്റിലിണ്ടായിനെ മുഴയുവൻ സാനവും വാങ്ങി കൊണ്ടന്ന് മത്തി ആഹ് അങ്ങനൊക്കെ വാങ്ങി വന്ന് ഞാന് നേരെ വെച്ചു. ഇങ്ങനെ പണി തുടങ്ങി സിമ്പിളാണ് സംഭവം നമ്മളിങ്ങെ വല്ല്യ സംഭവാ ക്കാണ് സംഗ തി സിമ്പിൾ സാദാണ് ഫസ്റ്റ് തന്നെ അരി ഒന്ന് കഴികി ക്യാ ണ്ട് നല്ല രീതി ക്ക് കഴികി യാ ണ്ട് പുതിർത്തായിട്ട് പിന്നെ അമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെയുള്ള ആ കുറച്ച് ഉള്ളി ആ പിന്നെ ഫസ്റ്റ് അരിഞ്ഞൊക്കാനൊള്ളെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഉള്ളി, തക്കാളി അതുപോലെ മറ്റെ ഇത്ണ്ടാവൂലെ ചപ്പ്, പൊതീന ങ്ങൻത്തെ ഐറ്റംസൊക്കെ ങ്ങനെ അരിഞ്ഞ് വെക്കാൻള്ളെ പച്ചമൊളക്, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസോക്കെ അങ്ങനെ സെറ്റാആക്കി വച്ചു
എന്നിട്ട് കുറച്ച് ഉള്ളി എടുത്ത് പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനത്തെ കൊർച്ച് നമ്മള് മേലെ വിതറാൻള്ള സാനങ്ങളെട്ത്താണ്ട്
ഇണ്ടാക്കീട്ടില്ല.
ആ അല്ല ഞാനെന്റെ ജീവിതത്തിലാ ത്യേ ആതിയായിട്ട ഇണ്ടാക്കിയേ
ആദ്യയിട്ട് ബിരിയാണിണ്ടാക്ക ഇറങ്ങ എന്തോ സ്പെല്ലിങ് മിസ്റ്റെക്കുണ്ടല്ല
അഹ് ന്തേ
ഇവൻ അതെന്നെന്തേ ബിരിയാണി കഴിക്കാൻ എറങ്ങിയേ?
അതാ, അതാ ഞാൻ പർണേ, ഞാന്ങ്ങനെ നീച്ചൂ ഉം, തിന്നൊ എടക്കെട്ക്കിങ്ങനെ കിച്ചണ്ല് പോവും. ന്നട്ട്മ്മ ഇണ്ടാക്കണ ത് നോക്കിക്കലേ ഉള്ളൂ ഞാൻ ഇതരെ ഒന്നക്ക് ഇറങ്ങിയില്ല അപ്പം ഇന്ന് ഞാനിങ്ങനെ, വീട്ടിലാരുംല്ല്യ. ഞാനാണെങ്കി ചായുടിയ്ക്കാൻ എഴുന്നേൽക്കാനും വൈകി. ഇഞ്ഞി രാ ത്തെ ചായേം ചോറുപാടി കൂട്ടിയാണ് നല്ല സാനം ഇണ്ടാക്കാന്നുള്ള അങ്ങനെന്നാ ഏതായാലും സംഗതി സക്സസ് ആയി വിചയിച്ച് ണ് ഓഹ്, തിന്നാ അതെല്ലെ ഞാപ്പ ചോയിച്ചേ വാക്കിണ്ടായിട്ടിത്രയും നല്ല അടിപൊളി സാനാണ് നിൻക്ക് വേണോയ്ച്ച് വിൾച്ച് പ്പോ
യിഎന്നേ ഫുഡൊക്കെ കുക്കെ യ്തിട്ട്ണ്ടോ മുമ്പ്?
ഞാൻ ഇത് വെരെ കുക്കി
ആഹ്, ദ് ആ റെസിപ്യൊക്കെ ആ ഒര് ചാനലൊക്കെ ഞാനൻക്കയച്ചര്ണ്ട്. ന്നട്ട്ങ്ങനെ ഞാൻ സിമ്പ്ളായി ത്ങ്ങനെ പർഞ്ഞെരാ. അമുക്ക്പ്പോ താവണ്ടേ. അപ്പോ, അപ്പോ ഞാം സിമ്പിളായിട്ട്ങ്ങനെ ജസ്റ്റ് പറഞ്ഞെ.
എന്നാ ഭയങ്കര താല്പര്യമാണ് പക്ഷേ കുക്കിനോ കുക്കിങ്ങിനോട് വെല്ല്യ താല്പര്യല്ല്യ. തിന്നാ കൊ പ്പൊന്നുല്ല്യ.
ഷേ, അങ്ങനെല്ലെടാ സത്യം പർഞ്ഞാല്ലേ ഈ വാക്കിള്ളോര്ണ്ടാക്കി അമ്മള്ങ്ങ തിന്നുമ്പോ അയിലൊക്കെ കൊറേ കൊറവും കൂടുതലൊക്കെണ്ടാവും. അമ്മണ്ടാക്കുമ്പോ അമ്മക്ക് അമ്മടെ ഇഷ്ടത്തിന്ണ്ടാക്കി അമ്മക്ക് കയിക്കുമ്പൊ അയ്ന് വേറൊര് പ്രത്യേകടേസ്റ്റ്‌.
ഞമ്മള് പെട്ടെന്നോല് അങ്ങേട്ട് മുട്ടന്റെ ഉള്ളിലുള്ള കുരു നമുക്ക ത് സെറ്റായിക്കാരം.
ആഹ് അതാണ്. അത് വേറൊര് വിശ് യാണ്. അമ്മക്ക് എന്ത് സാനോം ഞമ്മൾതാണെങ്കില് അഅ് വല്യ സംഭവേക്കാരം, അത് വേറെ വിഷ്യാണ്.
നമ്മള് സാധാരണ ആഹ് അരിപ്പൊടിയൊക്കെ
ഉം. എല്ലാ യ്യി ഒന്നുണ്ടാക്കീല്ല്യതുവെരെ.
ഞാന് മുട്ട പൊരിച്ചികണ് ഉരുള ങ്കെഴ്ങ്ങ് ഇണ്ടാക്കിക്കണ്
ഉം, ഉം. അത് ശരി. ചെറു ചെറുതൊക്കെ ഇണ്ടാക്കിട്ടുള്ളൂ ല്ലേ
നമ്മക്കറീലല്ലോ.
ആഹ് വല്ല പരിപാടില്ലാം തന്നെ നമ്മള് തുടങ്ങണം അപ്പള അടിപൊളിയാവോള്ളൂ ഞാനിപ്പ അങ്ങനെ ഇപ്പോ ഈ ഇന്നിപ്പോ ഞാൻ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാല് ഈ സാധനം വാങ്ങിയണെന് പൈസ. എടുത്തോണ്ട് പോയണ്ട് ആണെങ്കിൽ ഹോട്ടലിൽ പോയി തിന്നേനെ പക്ഷേ. ഞാനിപ്പോ പട്ച്ചി അയിന് അതൊന്നല്ല രസം ഇങ്ങനെ പീട്യാ പോവ എന്നിട്ട് മന്തി പറ്യാ എന്നിട്ട് ഇങ്ങനെ കൊറെ വൈ ചെയ്യാം അത് നല്ല രസം രസയെന്ന് പറഞ്ഞാൽ നമ്മള് കുക്ക് ചെയ്യാ. നെറ്റ് ഇങ്ങട്ട് ഓൺ ആക്കുക സെറ്റാക്കുക അതാണ് അടിപൊളി.
അങ്ങനെ അല്ല അറക്കട്ടെ നല്ലത്. എവിടെയുണ്ടെ
ഉം
നമുക്ക് തന്നെ കുറച്ചിരുന്നിട്ട് പരിചയമുള്ള.
ആഹ് സംഗതി പൊറത്ത് എടാ ഇതാവുമ്പോ ഇനിക്ക്. ഇക്കെങ്ങനെ അമ്മള് ഈ എണ്ണ ഓയലൊയ്ക്യേ അതിലൊക്കെ ഭയങ്കര ലിമിറ്റ് ഇങ്ങനെ വെച്ചാണ്ട് അങ്ങ് ഞാൻ ഉണ്ടാക്കി. പീട്യക്കാർക്ക് ഇപ്പൊ അതൊന്നുംണ്ടാവുല്ലല്ലോ. ഓൽക്കാണ്ട് പയെ ഓയല് പയെ എണ്ണ പയെ സാനങ്ങള് ചില ഹോട്ടലുകാര് പഴയ കേടന്ന് കോഴി വരെ കൂട്ടും.
ഇതി നേരെ പോയി വിരിച്ച് നമ്മളന്നെ വങ്ങിയല്ലോ.
ആഹ് ആഹ് ഇതാകുമ്പോ പിന്നെ അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല ഇതാവുമ്പോ. ഞാനാണ്ട് കണ്ടു ഞാനാണ്ട് ഉണ്ടാക്കി. ഏതായാലും വേറെ ഇതു തന്നെയാണ് അത് സംഭവം.
ഞാൻ ആദ്യതന്നെ ഉണ്ടാക്കിനെ വച്ചാല് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഉരുളൻ കിഴങ്ങ് കേട്ടോ. അംഗീകരിച്ചു സംഭവം കൊള്ളാമെങ്കിലും ഒന്നെങ്കിൽ മൊരിച്ച്. ആഹ് സ്വാഭാവികം ആയിട്ടും ഉപ്പുണ്ടല്ലോ അതായിരിക്കും മെയിൻ കാരണം. പിന്നെ കൊറച്ച് കട്ടി കൂടുതലായുകൊണ്ട് എണ്ണ മൊത്തം കുടിച്ച്. അല്ലെ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ കൊറെ തിന്നു. ഒന്നെങ്കിൽ മടുത്താലെ പക്ഷേ?
ആഹ്
ആഹ് ശരി ചായ ഉണ്ടോക്കേ.
ആഹ് പക്ഷെ നമ്മള് ചായകളെ കുറച്ച്. ഒരുപാട് തരം ചായകളുണ്ട് അതാണ്. ഏലക്കായ് ഇട്ടത് ഇഞ്ചി ഇട്ടത്. ഇത്തിരി തിരക്കാണോ.
ആയിരിക്കും, എനിക്ക് ഇഷ്ടം ഏലയ്ക്ക ഇട്ടിട്ട് ഞാനൊരു ടീ സ്പൂൺ ഇട്ടിട്ട് ടൂർ പോകുന്നു ആർക്കോ എല്ലാരും. അപ്പൊ അങ്ങനെ ഷർട്ട്‌ ഒക്കെ വാങ്ങി അപ്പൊ ഞാൻ എടുത്തിട്ട് വന്നു ഇളകുമ്പോൾ തോന്നിയില്ല. നമുക്ക്‌ ഇനി സാധനം ഉണ്ടാക്കിയപ്പോ പാറയണ എന്നോലും. കേട്ടിട്ടുള്ള സാധനം ടേസ്റ്റ് വരും.
ആഹ് അതന്നെ. ഇഞ്ചിയൊക്കെ ഇട്ട് കുടിച്ചോണോ ഞാൻ കുടിച്ചിന് പണ്ടൊരു ദിവസം. ഞങ്ങൾ മൂന്നാർക്ക് കുറച്ച് ആളുകൾ ഇങ്ങനെ പോയിരുന്നു.
ഉം
നമ്മള് ബൈക്ക് മേലെ ആഹ് സമയത്ത് അവിടുന്ന് ഇഞ്ചിയാണ്. പിന്നെ വേറെ സംഭവം ഈ നൂഡിൽസ് ഉണ്ടാക്കില്ലേ ഇതുവരെ, ഞങ്ങൾ അന്ന് പോയപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി നമ്മള് അങ്ങനെ. നമ്മള് കൊറെ റീൽസിലും മറ്റൊക്കെ കണ്ടാണ്ടുള്ള ആഹ് ഒരു ചെറിയ. വാ അടുപ്പല്ലേ ആഹ് അടുപ്പും കൊണ്ട്.
ഇങ്ങളെ ഇണ്ടാക്കിച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച കാലത്ത് ഉണ്ടാക്കി കെറ്റില് ചൂടാക്കും കെറ്റില് വെള്ളം ചൂടാക്കും.
ആ അ അത് ഞാൻണ്ടാക്കീനീ ഞങ്ങളും പണ്ട് ഹോ ഞാനും പണ്ട് ഹോസ്റ്റൽല് പോയിന്നു അന്ന് ഞാന്ണ്ടാക്കിട്ടുണ്ട് അതും നല്ല രസാല്ലേ? അയിലെന്നെ ചായീണ്ടാക്കാ
ചായയിണ്ടാക്ക, നൂഡിൽസുണ്ടാക്കാ എന്തുവേണേലും അയില്ണ്ടാക്ക ആഹാ ഞങ്ങള് ഞങ്ങളുടെ ടീമില് ഒരു ജിമ്മ ഉണ്ടായിരുന്നു അപ്പ കോഴിമുക്കൽ ജിമ്മാൻ വണ്ടി ഇറങ്ങി അവന്റെ ആദ്യത്തെ അവസാനം പിന്നെ
ആഹാ അത്ശെരി
പിന്നെ നൂഡിൽസി മെയിനാണ് നൂഡിൽസ് പിന്നെല്ലാർക്കും സപ്പോർട്ട് ആണോണ്ട് പിന്നെ നമ്മളെല്ലാരും ഉണ്ടായി കൊർച്ച് മഴണ്ടായാലും എല്ലാരും ഓക്കെയാണല്ലോ ഒരു നാ നാലഞ്ച് ടീ മുണ്ടായിര്ന്നു എല്ലാർക്കുണ്ടാവൊപ്പത് സാധനം ചെറിയ കെറ്റിലാ രണ്ട് മൂന്നട്ടം ചൂടാക്കി സാനം തെയ്ഞ്
ആ ആഹാ അത് ഏറ്റവും വല്ത്ണ്ടാക്കി നൂഡിൽസാ ഞാനൊണ്ടാക്കിയ പോൽത്ത അതാണ് അല്ലാ അയിന്റെപ്പർത്തെക്ക് അയ്ലെന്തേ പോവായ്യോ?
അത് ഇ പിന്നെ ചായേണ് മെയിന്. സൂടുവെള്ളത്തിന് വേണ്ടി കൊട്ന്നാണേ?
ആ ആഹാ ഞ്ഞമ്മള് പണ്ടൊരു സ്ഥലത്ത് ടൂറോയപ്പോ അവ്ടങ്ങനേനി അവിടുന്നങ്ങള് ഈ നല്ലെ ഫ് ഫ് എഹ് വൈ ഫുഡിനൊക്കെ നല്ല പൈസാ അമ്മളെ പൊ നാട്ട്ത്തെ പൊറാട്ടീം കറിക്കൊക്കെ നൂറ്റൻപർറുപ്പ്യാ അയിന് മാത്രം ഏഹ് മൂന്ന് പൊറാട്ടിം കറിം മാത്രം അപ്പൊ നമ്മളെന്താക്കി ഇവിടുന്ന് കൊറച്ച് നൂഡിൽസമ്മള് കഴിക്കലെടുത്തീന് ഒര് അവിടെ ഒരാളോട് പോയി മൂപ്പരെ വീട്ടില് കെറ്റില്ണ്ടായീനി അമ്മളെ പരിചയത്ത്ള്ളെ മൂപ്പര്താക്കി ആഹാ
ആനേടെ വിഷയം അട്ത്തരവിന്‌ കാണം.
ആ ഓക്കേ ഇന്നാ അയ്കോട്ടെ അമ്മക് ഫുഡ്ഡ് കഴി ണെങ്കി ഇങ്ങട്ട് പോര് ഓക്കെ